ഹലോ കേക്കാവോ ആഹ് കേക്ക കേക്കാം കേക്കാം കേക്കാം പറഞ്ഞോ
ഓ ഓ ഓ ചായട്‌ചോ
ആഹ് ചായ കുടിക്കാൻ പോകണം സമയ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എങ്ങനെയാണ് ഇല്ല പുറത്ത പോണം വീട്ടിലന്നും ആരുല്ല പുറത്ത പോടിക്കണം ആഹ് ബ്രറോവിടെറന്ന്ടിക്കയില്ലെങ്കിൽ വീട്ടന്നോ
ആഹ് ഞാൻ പുറത്തുനി വിളിക്ക ഞാൻ ഹോസ്റ്റല ഇിക്കുന്നോണ്ടേ ആഹ്
അട്ത്ത് കട ഉണ്ടോ
ആഹ് ഇല്ലല്ല കുഴപ്പമില്ല
അല്ല അപ്പൊ ചായൊക്കെ വിലലവിടയില്ല അപ്പൊ ഇനി ഇപ്പോ ഇത ടാസ്കാവലേ
ആഹ് ടാസ്ക്കാ ഇപ്പ പന്ത്രണ്ട് ഇവിടെ പന്ത്രണ്ടാ ആഹ് പന്ത്രണ്ടൊക്കെയല്ലേ ആഹ്
ഏഹ് അയ്ശരി
ചായ ആഹ് കടിക്ക ചില കടയിലൊക്കെ പതിനഞ്ചാണ്ട
ചായി്ക്കോ
ആഹ് ചായക്ക് ചില കടൽ പതിനഞ്ചട അടുത്തള കട പ അതെ അതെ നല്ല കൂടു അപ്പ ഗ്യാസിന്റെ വില കൂടലായിന്ന ഇടക്ക് അതിനു ശേഷം
അതന്നെ അനേശാണ്ല്ലോ എല്ലാത്തിനും വല കൂടിയല്ലോ
ഉം അതെ അതെ
അന്തക്ക
ഈ ആഹ് ബീട്ടക്ക് കഴിഞ്ഞട്ടെ അബ്രോഡ് പോകണോ അതോ ഗേറ്റ് എഴതിവിടെ നിൽണമെന്ന് ആലോയ്ക്കുവഞാൻ അബ്രോഡ പോയി പഠിക്കതണോ അത ഗേറ്റ്
അബ്രോഡ് പോണ ഞാൻ പറഞ്ഞത് ബീടെക്ക് കിട്ട് ഒരു കൊല്ലം വർക്ക് ചെയ്യാന്നല്ല ൻ പറഞ്ഞത്
ആണല്ലേ
ഒരുകൊല്ലം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കണം ആൾക്കാരൊക്കെ മിംഗിൾ ചെയ്തിട്ടേ
ആഹ്
ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവൂല്ല ഇമ്മക്ക് ഇങ്ങനെ കിട്ടൂല്ല ആൾക്കാരൊക്കെ മിംഗിൾ ചെയ്തിട്ട് ടീം വർക്ക് കോർഡിനേഷനൊക്കെ
ആഹ് മനസ്സിലായി മനസ്സിലായി
ഒര് ഇതില് ഒരു വർഷം ഒന്നോ ഒന്നോ ഒന്നര രണ്ട് വർഷം ഒക്കെ ഒന്ന് വർക്ക് ചെയ്യാ അതിന്റെ ഏഷം പിന്നമ്മക്ക് തോന്ന് ന്നാണോ ഗേറ്റ് പടിക്ക് അല്ലേ ഗെ ഗേറ്റ് എഴുതീട്ട് എം ടെക് പഠിക്കണോ അല്ലെങ്കില് പൊർത്ത് പോണംന്ന് തോന്നാണേ അയ്നൻസ്ച് ചെയ്യുന്നതാ നല്ലത്
ആഹ് പക്ഷെ നമ്മള് ഇപ്പം നല്ലൊരു ജോലിയല്ല കിട്ടുന്നേങ്കിലേ അപ്പ അവിടുത്തെ പി എഫ്സും അവിടെ കൂട വർ ക്ക്യ്ത ആൾക്കാർടെ കോളിറ്റി കുറവായിരിക്കൂല്ലേ
ആഹ് അതാണ് അത് അ തൊരുതാണ് മ്മക്ക് നല്ലത് കിട്ടിയില്ലെങ്കില് മ്മക്ക് പിന്നെ ഒബ്വിയസ്ലി നമ്മള് മറ്റേ ഓപ്ഷൻ നോക്കണ നല്ലത്
ആഹ് അപ്പം ഞാൻ വിയാച് ആദ്യമേ ഇപ്പം നല്ല കോളേജൊന്നും അല്ലെങ്കി നമുക്ക് പ്ലേസ്മെന്റും കുറവായിരിക്കും അപ്പം നമ്മൾ ഗേറ്റ് വരെ പഠിച്ച് നല്ലൊരു കോളേജിൽ പോയിട്ട് അവിടെ നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടി അല്ലെങ്കി അബ്രോഡ് വല്ലോം പോണോന്ന് ആലോചിച്ചോണ്ടി രുന്ന പഠിക്കാൻ വേണ്ടി
ഓഹ് ഓം
എം ടെക് കഴിഞ്ഞിട്ട് ഇല്ലില്ല പ്രിപ്പറേഷൻ ഇതുവരെ തുടങ്ങീല്ല തുടങ്ങണേ ഈ വർഷം തുടങ്ങണം എന്തായാലും തേഡ് ഇയർ ആയാർന്ന് അപ്പം ആഹ്
പിന്നെ നല്ലൊരു കോളേജിലും കിട്ടണല്ലോ എന്ത് എഴുതിട്ടേ എം ടെക്കിന്
അതെ അതെ ഗേറ്റ് നല്ലൊരു റാങ്ക് ണ്ടെങ്കി നല്ല കോളേജും കിട്ടത്തോളു പക്ഷേ ഗേറ്റ് എഴുതിയാ ഗേ റ്റ് എഴുതിയാ വേറെ ഒത്തിരി ഗുണങ്ങൾ ഒണ്ട്
എന്താ
ഗേറ്റ് നമുക്ക് ഡി ആർ ഡി ഒ അറിയോ നമ്മടെ ഇന്ത്യേടെ ഡിഫൻസ് റിസർച്ചിങ്ങ് മിസൈലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ ഐ എസ് ആർ ഒ യും ഈ സ്പേസ് സെൻ്റർണ്ടാ ആഹ് ഇവർ രണ്ടുപേർക്കും ഇതേപോലെ തന്നെ ഒരുപാട് എൻ എസ് എ യും അവർക്കെല്ലാർക്കും ഈ ഗേറ്റ് സ്കോർ വെച്ച് ജോലി കൊടുക്കും പിള്ളേർക്ക് ഗേറ്റിൽ ടോപ്പ് അവിട്ട് ആഹ് ബി ടെക് അല്ല ഗേറ്റ് എഴുതിയ പിള്ളേരില്ലേ ബിടെക് പിള്ളാരാ കൂടുതൽ വരുന്ന ബിടെക് പിള്ളാർക്കേ എഴുതാൻ പറ്റത്തോന്ന് തോന്നുന്ന് ഹലോ ആഹ് ആഹ് അപ്പം ഗേറ്റിന് നല്ല റാങ്കൊള്ള പുള്ളാരില്ലേ ടോപ്പ് സ്കോറർസ് അവർക്ക് ഡയറക്ട് ഇന്റർവ്യൂ റൗണ്ടിലോട്ട് പോകാം സൈന്റിസ്റ്റ് ലെവൽ ജോബ്സിന് ഒക്കെ ഡി ആർ ഡി ഓ സയന്റിസ്റ്റ് ആവാനേ ഡയറക്ട് ഗേറ്റ് ടോപ്പ് റാങ്ക് സ്കോർ വച്ച് ഡയറക്റ്റ് ഇന്റർവ്യൂലോട്ട് പോവാം ആഹ് ആഹ് അതുമാത്രമല്ല കുറച്ച് റാ കുറവുള്ളവർക്ക് സയിന്റിസ്റ്റ് ഇല്ലാത്ത ഒരുപാട് റോൾസ് ഉണ്ടല്ലോ ഈ ന്യൂക്ലിയർ ഒക്കെ പറഞ്ഞ് ഒരുപാട് ഓർഗനൈസേഷനില്ലേ ഗവൺമെന്റിന്റെ അടിയിൽ തന്നെ ന്യൂക്ലിയർ ഫ്രണ്ട്‌സ് ഒക്കെ ചെയ്യുന്ന അവിടൊക്കെ കയറാൻ പറ്റും
ഓഹ് ഓഹ് ഓഹ് പക്ഷെ ഒരു കാര്യം ചോയ്ക്കട്ടെ ഈ ഗേറ്റിനില്ലേ അത്യാവശ്യം എ എക്സാം എങ്ങനാ നല്ല ടഫ് ആണോ അല്ലെങ്കില് മ്പ
ആഹ് അത്യാവശ്യം നല്ല ടഫാ പിന്നാ ഈ കൂടുതും കിട്ടുന്നെ ഐ ഐ റ്റി ലും എൻ ഐ റ്റി ലും ഒക്കെ ഉള്ള പിള്ളേർക്കാ അവിടെയൊക്കെയാണേ നല്ല പഠിക്കുന്ന പിള്ളേരില്ലേ
ഓഹ് ഓഹ് ഓഹ് അല്ല അപ്പൊ ഇത് എന്താ റഫർ ചെയ്യേണ്ടത് എന്താ ചോദിച്ചേ പഠിക്കാന്
ആഹ് കൂടുതലും മാക്സ് നമ്മുടെ നമ്മുടെ സിലബസ് പോലെ തന്നെയാ ആക്ച്വലി
ആണ് അപ്പൊ സിലബസ് തെരഞ്ഞ് അതന്നെ പഠിച്ചാ മതിയല്ലോ കൂടുതൽ ഇനി നോ
ഇച്ച് ഇച്ചരി അഡ്വാൻസ്ഡാ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മെറ്റീരിയലൊക്കെ ഒന്ന് റെഫർ ചെയാൻ നല്ലതായിരിക്കും കോച്ചിനെക്ക പോന്ന നല്ലെ സിലബസ് ബേസ്ഡ് ആണ് ആഹ് അതുപോൽ തന്നെ കറക്റ്റ് കറക്റ്റ് അതുപോൽ തന്നെ പക്ഷെ ജയിലി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും എന്ന് പറയും കാരണം അവിടെ എത്രയാ പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം അപ്പോ പിള്ളാര് വെ
ആഹ് അഹ് അതെനു താതങ്ങൻ തന്നെയാള്ളോ കു ഈ ഇപ്പ ചെലേ ആർക്കാര് ഇപ്പം വീട്ട് കോളേജ് പോയിട്ട് അയ്ന്റെഷം പിന്നെ അവർക്ക് ഇപ്പൊ ഈ ഓരേ അക്കാഡമിയിലൊക്കെ നല്ല മാറ്റം വരുല്ലോ ഇപ്പം നല്ല പഠിക്കുന്ന കുട്ടിളൊക്കെ നല്ലോ ഴപ്പിപ്പോകും അങ്ങൻത്തെ ആ ആൾക്കാരൊക്കെണ്ടല്ലോ
ശരിയാ പക്ഷേ ഈ ബിടെക് ആഹ് പക്ഷെ ബിടെക്കിന് വേണ്ടി അഡ്മിഷന് നിൽക്കപ്പോഴേ പ്ലസ് ടു കഴിഞ്ഞ് എല്ലാ പിള്ളേരും വന്ന് ജ യി എടുത്ത് നീറ്റിന്റെ പിള്ളേരും ഈ ഡിഗ്രി പിള്ളേരും എല്ലാവരും എത്തും അതുകൊണ്ടാണ് ഈ വലിയൊരു നമ്പർ പക്ഷെ നീറ്റിന്റെ നമ്പർ കുറവായിരിക്കും കുറവ് ഒരു അഞ്ചു ലക്ഷം അത്ര പിള്ളേർക്ക് എഴുതത്തുള്ളൂ പക്ഷേ എഴുതുന്ന പിള്ളേരെല്ലാരും നല്ല പഠിക്കുന്ന പിള്ളേരാ
ആഹ് ഈ ഗേറ്റ് എത്ര കൊല്ലം വേണമെങ്കിൽ എഴുത ഇത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
എനിക്കറിയത്തില്ല പക്ഷെ ലിമിറ്റ് ഉണ്ട് അതിനെല്ല ഇന്ത്യൻ എക്സാംസിനും
ഓ അപ്പൊ ഈ തേഡ് ഇയർ എഴുമ്പോ നമുക്കിപ്പോ കേറ്റ് സെക്ട് ചെയ്യപ്പോ
അല്ല തേഡിയർ തൊട്ട് തൊട്ട് എഴുതാവുന്ന ഗെറ്റ് റാങ്ക് കിട്ടിയ ന്നതല്ലേ പിന്നെ പ്ലസ്ടു
അപ്പൊ പിന്നെ ഇപ്പം നമുക്ക് ഫോർത്ത് ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം പിന്നെ പോവാൻ പറ്റുവോ
ആഹ് ആഹ് റാങ് വെച്ച് കയറാെന്ന് തോന്നുന്നു എനിക്ക്
ആഹ് ആഹ് ആഹ് ആഹ്
തേഡ് ഇയർല് നമക്കേ നമ്മള് ഈ ലിസ്റ്റ് ഇതക്കെ നമ്മള് അപ്ലൈ ചെയ്താലും ഫോർത്ത് ഇയറൊക്കെ ആവും ആയിരിക്കും അടുത്തെത്തും മനസ്സിലായില്ലേ അല്ല ആരുന്നില്ല അന്നട്ട് ആഹ് അന്നട്ട് റാക് ല ആഹ് ലിസ്റ്റും റാങ് എല്ലാം വരുമ്പത്തേക്ക് ഫോർത്ത് ഇയർ ആകുമായിരിക്കും മിക്കാ നമ്മൾ
ഓ
പിന്നെ ആറായിരം രൂപ വെച്ച് അപ്ലൈ ചെയ്യാം മനസ്സിലായില്ലേ
ആഹ് അപ്പൊ ഈ എക്സാം സെന്റേഴ്സ് ഒക്കെ നമ്മളുടെ അടുത്ത് തന്നെ വരിക അല്ലെങ്കിൽ ദൂരത്തൊക്കെയാ വരിക
കൂടുതലും അടുത്ത് തന്നെയാണ് വരുന്നത് എല്ലായിടത്തും ഉണ്ട് ജ യി ക്ക് നമ്മള് ചെയ്യുമ്പോഴേ ജ യി ക്ക് ചെയ്യുമ്പ ആഹ് കോളേജ് എസ് എം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കറക്ട് അങ്ങനെ തന്നെ
പിന്നെ ഇത് ഒണ്ടാവില്ല അവിടേക്കെല്ലേ
ആഹ് അത് തന്നെ അതും സ്കൂളും വലിയ സ്കൂളൊക്കെ ഉണ്ടെങ്കി അവനെല്ലാം ഗേറ്റിന് വേണ്ടി പ്രറിപ്പയർ ചെയ് നീറ്റ് പോലെ തന്നെയെ
ആഹ് ആഹ് പക്ഷെ നീറ്റ് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാ നീറ്റിനൊക്കെ ഈ കൊസ്റ്റ്യൻപേപ്പർ ലീക്ക് ആവാ എപ്പഴും ഉള്ളതാണല്ലോ രണ്ട് കൊല്ലായിട്ട് ഇപ്പോ
ശരിയ ശരിയാ ഇപ്പം രണ്ടു കൊല്ലമായിട്ട്
ഉം പക്ഷെ അതിന് വേണ്ടി ഈ ടെലിഗ്രാം ബാൻ ചെയ്യുന്ന ആവശ്യമുണ്ടാവുമോ
ഇല്ല ഇല്ല അതിന് സത്യം പറഞ്ഞാ ഒരു ആവശ്യമില്ലായിരുന്നു പിന്നെ ടെലിഗ്രാമിന്റെ പ്രൈവസി പോളിസി എന്ന് പറഞ്ഞാൽ ലീക്ക് ഗവൺമെന്റിന് കൊടുക്കൂല്ല ഡാറ്റ അതുകൊണ്ട് തന്നെ അവരെ അവർ ഒരിക്കലും ലീക്ക് ആവേണ്ടതന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രണ്ട് മൊത്തം ടെലിഗ്രാം അങ്ങ്
ഉം പക്ഷെ അവർക്ക് അതിന് നല്ല ഉണ്ടായിക്കാണും ഗവൺമെന്റിന് കാരണോ ഉം വേറെ ഈ ആഹ്
അല്ല അവര് ഒര് പ്രാവിശ്യം കൂടെ നീറ്റ് നടത്തിട്ടെ അതും കൂടെ ലീക്കായാ പിന്നെ ഭയങ്കര വല്യ ലോക പരാജയം പോലല്ലേ അതി റിസ്ക്ക് ആറ്
എത്ര പൈസയാ അവർക്ക് ചിലവാണത്
ആഹ് അതു മാത്രമല്ല നാണക്കേട് ആണ് അതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി അവര് ടെലിഗ്രാമങ്ങ് ബ്ലോക്ക് ആക്കി
ഓ ഒരു പ്രക്കേശന്ണ്ടാവും ശരി.
സത്യം പറഞ്ഞാൽ ടെലിഗ്രാമിൽ കൂടെ അധികം ലീക്ക് ആവുന്നില്ല ടെലിഗ്രാമിലേ ഈ കള്ളത്തരോ നടക്കുന്നത് പൈസ പിള്ളേരോ മേടിച്ചിട്ട് പാവപ്പെട്ട പിള്ളേരെ പറ്റിക്കുകയാ ചെയ്യുന്നത്
ആഹ് ആഹ് പേപ്പർ ഇണ്ട്ന്ന് പറഞ്ഞിട്ട്
ആഹ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് മെസ്സേജ് ഇട്ടേക്കും നെട്ട് അത് കാണാൻ പറ്റൂല ഇത്ര നേരം കഴിയാതെ കഴിയുമ്പഴത്തേക്ക് ഇട്ട് അപ്ലോഡ് ഇട്ടേക്കും. ഷെഡ്യൂൾഡ് അപ് അപ്ലോഡ് അറിയാല്ലോ അപ്ലോഡ് ആവുന്നോ ആഹ് എന്നിട്ട് ആഹ് സാനം അപ്ലോഡ് കഴിയുമ്പോൾ അങ് മാറ്റും ഫയല് മാറ്റും
ആഹ് ആഹ് ആഹ് ആഹ്
മനസ്സിലായില്ലേ എക്സാം കഴിയുമ്പോഴത്തേക്ക് ഫയൽ മാറ്റും അപ്പ പിള്ളേർ നോക്കുമ്പോൾ കഴിഞ്ഞായിരുന്നു അതിന്റെ കി ഒരു കറക്റ്റ് കിട്ടായിരുന്നന്ന് പറയാം
ഉം ഉം ഉം ഉം ഉം ഉം ഉം
അത് വിശ്വസിച്ച് കൊണ്ട് പൈസകൊടുക്കും പറ്റിക്കുന്ന അതാ കൂടുതൽ നടക്കുന്നെ അപ്പ ടെലിഗ്രാം ഇങ്ങനെ ബാനാക്കുമ്പോം ഈ പിള്ളേരെേ പേടിക്കും അത് നടക്കത്തില്ല പൈസൊ നടക്കത്തി പോവത്തില്ല..
ഓ ഓ ഓ ഓ ഓ ഇപ്രാവശം നീറ്റ് പിന്ന രണ്ടാമത് എയ്തിയത് പിന്നെ കൊഴപ്പന്നണ്ടട്ടില്ലന്ന് തോന്നണേ
ഇല്ല ഇല്ല ഇല്ല കൊയപ്പം ഉണ്ടായില്ല
ഉം ഉം ഉം ഉം ഉം ഒനാവിടെ നല്ല മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ടോ ഈ നീറ്റ് കഴിഞ്ഞിട്ട് കിട്ടാൻ പറ്റിയെ
ആഹ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്ണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് മിൻമെയിൻ ആണല്ലോ.
ആഹ് അത് മെയ്‌നാ.
ഉം ഉം ഉം ഉം അതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ എത്ര കൊല്ലം പഠിക്കേണ്ടി വരും ഒരു ഡോക്ടർ ആവണെങ്കില്.
എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല എനിക്ക് നാല് വർഷം പടുത്തം പിന്നെ പ്രാക്ടീസോ അതും പാടി ചേർത്ത് അഞ്ചു വർഷ. ഒട് പത്ത്ടുപ്പിച്ചുണ്ട് ആഹ് ആഹ് അതെ അതെ പീജക്കെ എടുക്കണം.
അപ്പൊ എഞ്ചിനീയറിങ് എടുക്കണല്ലേ നല്ലത അപ്പൊ.
എഞ്ചിനിർങ് നല്ലൊരു കോളേജ്ന്നാണെങ്കിൽ എപ്പഴും നല്ല എ നല്ല പ്ലേസ്മെന്റും കിട്ടിട്ടെ അടിപൊളി കൂടിയ ടോപ്പ് കോളേജ് ആണെങ്കിൽ അതാ.
ഓ ഓ ഓ ഓ ഓ ഓ പിന്നെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടത്താല്ലോ.
ആഹ് അത് ശരിയാ ശരിയാ.
ഉം ഇദിലാ മെടിക്കലിലാക്കുമ്പോ പിന്നെ അധികം എല്ലാവരും ഒരേത് തന്നെയാണല്ലോ.
ആഹ്
ഏ എന്താണ് ഹോസ്പിറ്റൽ പൈസ് ഹോസ്പിറ്റലിലേക്ക് പോണം ആഹ് ഒരേ തന്നെ ഉള്ള മറ്റേതാവുമ്പോ പല ആൾക്കാരും പല. ഇപ്പ ചേലോർക്. കഴിവ് കണ്ട ഇപ്പോ എഞ്ചിനീയറിംഗങ് പഠിക്ക അധിക ആൾക്കാരും ഇപ്പോ സിനിമയിലൊക്കെ കേയറുന്നുണ്ടല്ലോ.
ആഹ് അത് ശരിയാ ഇപ്പ എന്ത് എന്ത് വേണേലും ആവാലോ.
ഉം ഉം ഉ ഉം ഉം.
എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഒത്തിരി എഞ്ചിനെഴസ് ഉണ്ടായിരണ്ട.
ആഹ് അതന്നെ അഹ് കറക്റ്റാ തോന്നണ്ട് ബ്രോ എബ്രോഡ് പോവാൻ താല്പര്യം ഉണ്ടോ.
ആഹ് എനിക്ക് അബ്രോഡ് പോകണം എന്ന് അറിയത്തില്ല എങ്ങനെയാന്നൊക്കെ. ഏത് കൺട്രി പോകണമെന്ന്. ബ്രോക്ക് ഒരു ഐഡിയ ഉണ്ടോ ഏത് കൺ ആഹ് ഏത് കൺട്രിയ ആണ് പോകേണ്ടത് നല്ലത് ഐഡിയ ഉണ്ടോ.
പണ്ടൊക്കെ ഈ ജർമ്മനിയൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടേ.
എനിക്ക് ആക്ച്ലി സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ അപ്പം കിട്ടേണ്ട എനിക്ക് അിയത്തില്ല. എവിടെ പോകണോന്ന് അറിയത്തില്ല ബ്രാക്ക് ഐഡിയ ഉണ്ടോ.
ആഹ് ഇക്ക് അയ്ന പറ്റി അത്ര അറിയത്തില്ല അവരെ എക്സാംസ് ഒക്കെ എഴതണാണ് തോന്നണത് പിന്നെ അവരുടെ ഭാഷ കുറച്ച അറിയണം.
ആഹ് അല്ല പോകണണ്ടെങ്കിൽ നമ്മൾ ആഹ് ഭാഷ ജർമ്മനിയിലക്ക് പോകാൻ താല്പര്യമം ഉണ്ടെങ്കിൽ. നേരത്തെ പഠിക്കണമെന്നാണ് അപ്പോൾ പിന്നെ ടൈം വേസ്റ്റ് ആകില്ലല്ലോ ഇപ്പോൾ തേർഡ് ഇയർ. ആഹ് എക്സാം ഉണ്ട് ആഹ് അത് അതും കഴിയണം എന്നിട്ട് നല്ല ജർമ്മൻ നമ്മൾ പഠിക്കണം അല്ലാരം
ഉം ഉം ഉം ഉം
അല്ലെ ആഹ് അല്ലെ ഫോർത്ത് ഇയർ കഴിഞ്ഞിട്ട് പഠിക്കാൻ നിനിട്ട് വെർതെ പഠിച്ചോണ്ട് പോയാ എളുപ്പയിരിക്കും ഓക്ക് പെട്ടെന്ന് ഡയറക് ജർമ്മനിയിൽക് പോണം
ഓഹ് ഓഹ്
ഉം
അഹ് നോക്കാം ന്നാ ശരിന്നാ ബ്രോ ബ്രോന്റെ കാര്യങ്ങളൊക്ക നടക്കട്ടെ
അ ശരിയന്ന എന്നാ വച്ചേക്ക